ഹലോ കേക്കത്തില്ലേ
ആം കേക്കാൻ പറഞ്ഞോ
അഹ് അഹ് അഹ് പിന്നെ ചായക്കുള്ളതൊക്കെ ആയോ
ഹെ ഇന്ന് ചായയ്ക്ക് പ്രത്യേകിച്ച ഒന്നുമില്ല എനിക്ക് ഇന്ന് പുറത്തൊന്ന് പോവേണ്ടതായുള്ള ആവശ്യ ഉണ്ടായിരുന്നു
ആഹ്
അപ്പൊ പോയിച്ച് വന്നപ്പോ ഞാന് ഏഹ് ഇവിടെ മൂന്നു പേരെ ഇരുത്തിയിട്ടാ അങ്ങ് പോയത് ഇവിടെ കെട്ടിയോൻ അടുത്ത് തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആണേ
ആഹ്
അപ്പൊ നമ്മള് പോ പോയിട്ട് വന്നപ്പോത്തേക്ക് ഒന്ന് രണ്ട് മൂന്നാല് ദിവസ ആയിട്ട് ഞാന് ഇതിന്റെ പുറകെ നട ക്കുവാ അപ്പൊ അന്നേരം ആഹ് ഇന്ന് പ്പോ പോയിട്ട് ചെ ചെറിയരു താമസംണ്ടായിരുന്നല്ലോ അപ്പൊ ഇവരെ മൂന്നുപേര അവധി ആയതോണ്ട് ടി വി ഒക്കെ വെച്ചുകൊടു ത് ഇവിടെ ഇരുത്തി അപ്പൊ പോയിട്ട് വരുമ്പോ ഇവർക്ക് കൈക്കൂലി വേണം കൈക്കൂലിണ്ട് കൈക്കൂലി പരിപാടി ഉണ്ട് അതോ ബ്രഡ്ഡും ജാംമും എല്ലായിടത്തുണ്ട് പിന്നെ നമ്മള് മൂന്ന് പേരെയും കൊണ്ടു പോയി അവിടെ പോയി അവിടെ നശിപ്പിച്ച് പിടിക്കുന്നേല് നല്ലത് കൈക്കൂല ബ്രെഡും ജാമാ ചോയ്ച്ചത്
അതെലെ
ആഹ് അപ്പൊ പിന്നെ അത് മേടിച്ചോണ്ട് വന്ന് കൊടുത്തു ഒരു ശാഖ ഒന്നോ രണ്ടോ എണ്ണം എടുത്തു ഏഹ് കണ്ടതിന്റെ ആ ഒരു സ്പീഡിൽ അന്നേരങ് കഴിച്ചു ബാക്കി എനിക്ക് ഞങ്ങക്ക് ചായ വെച്ചാ മതി വൈകിട്ടെന്ന് പറഞ്ഞു
ആഹ്
അങ്ങനെ പിന്നെ അത് എ എട്ത്ത് വടെത്തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഇച്ചിരി മധുരം കൊർച്ച് ജാമ് തേച് ച്ച്ട്ടാവുമ്പം മധുരം വെല്യോരു ഉപോഗിക്കാതെ
ആഹ് ആഹ് അത് ശെരിയാ
ജാമു കൂടെ വൈകീട്ടാക്കി കൊടുക്കാലോ ഇന്നിപ്പൊ അവധി ഒക്കെ അല്ലേ ഇപ്പ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന് വെശക്കൂല്ലോ മഴയും അല്ലേ
ആഹ് ഇവടെ പോയിട്ട് വെരുമ്പെ റെ ആ അ ആ ഇവടൊക്കെങ്ങനെ റെയ്ഞ്ച് കൂട്ടി പിടിക്കും ഷവർമ്മ ആ അതൊക്ക്യാ വിളിക്ക്ണത് ഇല്ലെങ്കി പറയും എ പിന്നെ അല്ലെങ്കി റു വൈകിട്ട് സമയത്താ വരുന്നെങ്കിപറയും ബോളി വേടിച്ചൊണ്ട് വരുവാ ആ ബോളി മേടിച്ചിട്ട് വരാൻ പാടില്ലാര്ന്നോ അല്ലെങ്കി അങ്ങൻത്തെ സാനങ്ങളൊക്കെ സമൂസ അതൊക്കെ ചോയ്ക്കും
ആ ഇവടെ എന്റെ മൂത്തയാള് ആ ഇ ഇങ്ങനെ ബേക്കറി ഐറ്റംസൊന്നും അങ്ങനെ ചോയ്ച്ച് മേടിച്ച് കഴിക്കാ അങ്ങനൊന്നും ഇത്ങ്ങ ക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്തുകൊണ്ടാന്നറിയത്തില്ല സാധാരണ ഈ പ്രായള്ള പിള്ളേർക്കെങ്ങനെ മേടി അങ്ങനെ ക്കെ ചോയ്ക്ക
ആ ഹലോ
ഇക്കാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതുങ്ങളെ കൊണ്ടങ്ങനെ എനിക്ക് ഒരു ശല്യം ഇല്ല അപ്പൊ ഇതൊക്കെ ജോ
ആഹ്
ചോയ്ക്കുന്നെ മൂത്തയാള് മാത്രം ഈ അവളെ സംബന്ധിച്ച് അവ ഭക്ഷണത്തിനൊക്കെ ഒരു അതായത് ഒരാൾ ആദ്യായ സമയത്ത് നമ്മള് നോക്കേണ്ട ഒരിത് കൊണ്ടും നമ്മളൊത്തിരി നമ്മളെ നോക്കൂല്ലോ സ്പെഷ്യൽ സാനൊക്കെ കൊടുത്ത് കൊടുത്ത് അപ്പങ്ങനെയും പിന്നെ ഏ നോക്യീത് കൊണ്ട് ആന്ന് തോന്നുന്നു വെല്യേ ഒരു ഭക്ഷണത്തിനോട് അ വെല്യോരിതില്ല ആ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങള് ചക്ക ചിപ്സ് ചക്ക വർത്തത് ചിപ്സ് ഏ പിന്നെ ഏത്തക്ക പോളി പഴംമ്പൊരി എ ഇത് മൂന്ന് സാധനം അവള് ബേക്കറി സാനം കഴിക്കൊള്ളു വേറൊന്നു അങ്ങനെ വേണന്നോ അല്ല അവടെ എവിടെ എന്തോരം ഒണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ഒന്ന് ഒന്നോ രണ്ടോ തിന്നും തിന്നില്ല ന്നല്ല ഒരിഷ് ടല്ല പിന്നെ എറച്ചി ആ എറച്ചി മീനൊന്ന അത് പറഞ്ഞാലും ആ പിന്നെ അങ്ങനെ എല്ലാം ഒന്നും വേണ്ട ഒന്നും വേണ്ട വറുത്തതാണെ ഒരു കഷ് ണം കൂട്ടി ഒരു രണ്ടു തവി ചോറ് ചൂട് ചോറുംണ്ണും അല്ലെങ്കി ചിക്കൻ ചിക്കന്റെ മാത്രാണെങ്കി ഒരു ശകലം കൂട്ടി കഴിക്കും പപ്പടോ അല്ലെങ്കി ഒരു ഉരുടക്കെഴക്കങ് മെഴക്ക് പെരട്ട്യോ ഇത്രയൊക്ക്യാണ് പുള്ളിക്കാരിത്തിടെ വറിന്ന് പറയുന്നത് അല്ലാതെ ഒന്നും പക്ഷെ രണ്ടും എളേത്ത്ങ്ങള് രണ്ടാള്മാർക്കും എന്നാ വേണം ഏത് വേണം കട്ച്ചാ പിടിച്ച ഏത് വേണേലും പിടിക്കും